ഹലോ
ആഹ് എന്ന എടുക്കുന്നു ആഹ് കേക്കണ്ട് കേക്കണ്ട് എന്ന എടുക്കുന്നു
ഞാനിതാ ഇവിടെ കുട്ടിന്റെ ഭക്ഷണം കൊടുക്കുഅയിനു
ആണോ ചായ കുടിച്ചോ
ചായ കുടിച്ചു
ആഹ് ആഹ് പണില്ല ഒരു വിതം ആയോ രാവിലത്തെ
ഒരുവിധായി ചോറ് വെച്ചിട്ടില്ല ചോറ് വെക്കണം ചോറ് ലാസ്റ്റ് ക്ക വെക്കുള്ളൂ കറി ഒക്കെ വെച്ചിട്ട് അപ്പോ കറി ഉപ്പും പുളിയൊക്കെ പിടിച്ചല്ലോ
അതെ അതെ ഉം ആഹ് കൊച്ചിനന്നെ പ്രയം ഉണ്ട്
രണ്ടര വയസ്സ്
ആഹ് രണ്ടരാ പെങ്കച്ചോ അങ്കച്ചോ
പെൺകുട്ടി
ആഹ് ആഹ് ആഹ് പേര്ന്താ
ആയിഷ
ആഹ് ഓക്കേ ഉം പിന്നെ പിന്നെ അവിടെ മഴയൊക്കെ ഉണ്ടോ
ഇപ്പൊ ഒന്ന് വെയില അടച്ചി ഒന്ന് മായ പേതിനി ഡ്രസ്സ് ഇട്ടിനി അപ്പം വെയില് വെയില് കണ്ടപ്പോ ഡ്രസ്സ് ഇി ട്ടതാണ് അപ്പൊ മയ ചാറിയപ്പോത്തന് പിന്നെ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്നുന്നെ പണി
അതെ അതെ ഇവിടെ അതെ അങ്ങനെ തന്നെയാ ഇന്നലെ മഴയില്ലാട്ട
ഉം ഉം ഉം പിന്നെ അടുത്ത് കൂട്ടുകാരൊക്കെ ഉണ്ടോ കൊച്ചിന് കളിക്കാൻ പറ്റിയവരൊക്കെ വരുവോ
ഇല്ല ഇല്ല അങ്ങനെ എല്ലാരും സ്കൂളിൽ പോയതായതുകൊണ്ടെ
ആഹ് ഉവ്വ ഉവ്വ ഈ ഒരു കൊച്ചെ ഒള്ളോ
രണ്ടെണം ഉണ്ട് ഒന്ന് സ്കൂളിൽ പോയിന്
ആഹ് പോയി പോയി ഉം ഉം ഉം അപ്പൊ നിങ്ങൾ രണ്ടും തന്നെ ഓളോ ഇപ്പൊ
ആഹ് ഞങ്ങൾ രണ്ടാളും തന്നെയ ഉള്ളൂ ഹസ്ബൻഡറ് ജോലിക്ക് പോയിന്
ആഹ് ആഹ് ആഹ് പിന്നെ ഇനി ഉച്ചക്ക്ത്തനുള്ള ഒരുവിധൊക്കെ ആയോ
കറിയോക്കെ ആയിനി ചോറ് കൂടി വെക്കാനോള്ളു
ആഹ് ചോറ്ക്കുടി ആഹ് ആഹ് ആഹ് ഉവ്വ ഇന്ന് രാവിലെന്നായിരുന്നു സ്പെഷ്യല്
ഏഹ്
രാവിലെ എന്തായിരുന്നു സ്പെഷീൽന്ന്
രാവിലെ ദോശയും ഗ്രീൻ പീസും
ആഹ് ആഹ് ആഹ് ഉവ്വ
ഇങ്ങക്കോ
ഞങ്ങക്ക് അപ്പം കടലക്കറി
ഉം നല്ല പ്രചലചിത്രൊക്കെയ ആണല്ലോ
ആ ഉവ്വ ഉവാ ഉം
മത്തേ
ആ സീരിയലിന്റെ അല്ലേ
അശ
ആഹ കാണാറുണ്ടായിന്നോ
ഞാൻ ആരെയൊക്കെ കാണാറണ്ട് കഴഞ്ഞീലേ അത് നല്ല ഇതാണല്ലോ
അയ്യോ നല്ല സൂപ്പർല്ലേ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ട ഞങ്ങളടെ വീട്ട സമയം കണ്ടെത്തി കാണുുവമായിരുന്നേ അത് ഇനിയും വരന്ന് പറഞ്ഞണ്ട് ഒത്തിരി കമനസുണ്ട്
ഏ ഇനി വന്നെയ ഉണ്ടത്
ആ് ഇനി വരണംന്നും പറഞ്ഞോൊണ്ട് കമൻസ് എല്ലാ ഇട്ടേക്ക്വാ അത് തന്നെ വനും പറഞ്ഞോണ്ട് ശ എനിക്ക് പറഞ്ഞ ഈ മലയാളം സീരിയലിനക്കളൊക്കെ നല്ല അങ്ങനത്തെൊക്കെയാന്നീ മലയാളത്തിൽ ചുമ വഴക്കും ആഹ വഴക്കും കാര്യങ്ങള
ഉ ഞാൻ ഞാൻ ആ പ്രൊഫൈൽ ചിത്രം കണ്ടപ്പോ ഇതിെ ഫാൻസ ആണ് വിചാരിച്ചു
ആഹ അതെ അതെ
ആശന്റെ
ഉ ഉം ഉം ആ നല്ല കുറുമ്പല്ലേ അവക്ക് അവക്ക് നല്ല കുറുമ്പല്ലേ അതിനകത്ത്
ശ അശോകു
ആ പിള്ളേര് കളിയും അവന ഇച്ചിരി സീരിയസ പിന്നെ അവനൊക്കെ ആയി
ഉം
ഉ അത് ഇനിയ ഒന്ന് വന്നാൽ മതിയായിരുന്ന് മാത്രള്ളൂ
അല്ലെ അശോക് എന്നാ ഓന്റെ പേര്
അവന്റെ ശരിക്കും പേരാ
അശോക് അയ്ലെ ആശി അശോകും
ആഹ് അശോക് അഗ്നിഹോത്രി
ആഹ് അശോക് അഗ്നി മോത്രയും
ഉം ആച്ച ആഹ്
പക്ഷേ അച്ഛനെ
ആഹ് അത് തന്നെ തന്നെ അവളുടെ അമ്മ നല്ലതല്ല അഞ്ജലി സൂപ്പർ അല്ലേ
ആ സോപ്പറാണ് അച്ചന് വർ
അമ്മായിമ്മ അടിപൊളിയാ അതെ അതെ അതെ അയാള് അയാൾ അതിന് പാവത്താന്റെ കൂട്ടി ഇരുന്ന് കണ്ടില്ലേ ലാസ്റ്റ്
ആ പിന്നെ നന്നായും ചെയ്തല്ലോ
ആഹ പിന്നെ നന്നായി വന്നപ്പോ അയാക്ക്ന്താ പറ്റീന്ന് വന്നു
ലാസ്റ്റ്ക്ക്
അതെ അതെ അതെ ലാസ്റ്റ് ആ പണ പണി കൊടുക്കാവുന്ന അത്ര എല്ലാം പണി കൊടുത്തു എന്നിട്ട് ലാസ്റ്റ് ആപ്പോ നല്ലവനായി അന്ന് കഴിഞ്ഞിട്ട് കാറ്റ് പോവന്തോ ചെയ്തു
ഉ ലാസ്റ്റ് അത് രസം പോയി ഫസ്റ്റിനൊക്കെ ഇല്ല രസമൊക്കെ ലാസ്റ്റക്ക് പോയി മോളെ വേറെളെ എന്റെ ആഹ് ജനങ്ങളാാണ് എന്നൊക്കെ പറഞ്ഞത്
പിന്നെ അവളുടെ ഓർമ്മ ശക്തിയൊക്കെ നഷ്ടപ്പെട്ടായിരുന്നല്ലോ
അതതന്നെ ആ ഭാഗം തന്നെ അവര് ഇതിന്നാത്ത ഭാഗയി പോയി
ഉ അതെ അതെ ഇവരുടെ അതാാണ്നല്ലത്
അയിന്റെ ഒന്നാം ഭാഗത് കണ്ടീനോ
ആഹ് ആഹ എല്ലാം കണ്ടു ഒന്നും രണ്ടും മൂന്നും ഒക്കെ കണ്ടു
ര ഒന്നാം ഭാഗം എന്തോ രസംമു ണ്ടേ അറിഞ്ഞമ്പ ശ്രദ്തി
അ അർണവ ശമൃതി അടിപൊളി തന്നെ
ആ ആ അത് ഇത് രണ്ട് പിന്നെ മൂന്നാഭാഗം വല്ലാതെന്ന് ഇന്ന് റസല്യാ
അതൊന്നും കൊള്ളൂില്ല അതിനകത്ത് അരു അരുണും മറ്റേ ആ പെണ്ണും ഓഹായിട്ട ആ ആ ക അതൊന്നും ഞാൻ കാണാറില്ല ഇത് രണ്ടും കാണുവായിരുന്നു അത്
കന്താണ് പി മാരേജിന്റെ മുന്നേൻ കേട്ടോ മാര്ാരേജിന്റെ മുന്നോണ് ഇതൊക്കെ കാ ണ് ജ് കഴിച്ച് പിന്നെ ഇതൊന്നന്ന് കാണാൻ
അതെ എനി ക്കും എനി ക്കു അതെ അങ്ങെ തന്നെയാ
മാരേജിന്റെ മുന്നോണ് നമ്മളതൊക്ക കണ്ടത് നമ്മള് അന്ന് ചെറിയ മക്കളും പഠിക്കാൻ പോകുമ്പോൾ ആ തക്കെന്തേനു
ആ തമ്മ വർത്തില്ല ഇങ്ങനെയൊക്ക ലൈട്ട് വർത്തില്ലേ അതേരും ഞമ്മളെ ഓർ ന്താ ഇങ്ങനെയൊക്കെ ലൈഫ്ഒന്നും ഓർത്തില്ലായിരുന്നാ
ഉ ഹേ ഹെ മ്പടെ മാരാജ് കഴിചോടുത്ത് ടി വിും പോലുല്ല പിന്നെ അമ്മൾ തൻ അതൊക്കെ മാറ ക്കുവല്ലോ അ പ്രൊഫൈൽ ചിത്രം കണ്ടപ്പോളാണ്
ആഹ് അതെ അന്നേരം നമ്മള് കല്യാണക്കെ കഴിക്കണേക്ക് മുന്നേ ആൺള്ളത് കാണുന്നത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോ അപ്പൊ നമ്മൾ ഓർക്കുലേ കല്യാണം കൈഞ്ഞി ഇത് ഇങ്ങനെയൊക്കെയാണെന്നല്ലേ ലൈഫ് ഇങ്ങനെയണല്ലേ വിചാരിക്കുമ്പോൾ
ആഹ ഇത്തെറെ സ്നേഹണ്ടാവുന്നൊന്ന് ഞമ്മ്ള് വിചാരികുന്നത് യല്ലല്ലോ? അത് അഭിനേണോ ബേക്കറി നമ്മൾത്തെ പ്രിയ്യനി ഹേ ആഹ്
ഹഹഹ അതും പറഞ്ഞണ്ട് പറ്റ് നമ്മള ഓടിക്കും. ഹി ഹി ഹി
ആഹ എത്ര കിട്ടിയാൽ
ഏഹ്
ങ്ങക്ക്എത്ര കുട്ടി ഇങ്ങകെത്ര കുട്ടിയേളാ?
എനിക്ക് ഒന്ന് ഒന്ന് ഒന്ന് നാലര വയസ്സുള്ള ഒരു കൊച്ച എടാ എടാ ഉം ഉം അതടവെ ഉം ഉം അസ്കൂളിൽ പോയി യു കെ ജി നേരത്തെചേർ തുട്ടോ പ്രായം മറ്റ ആയില്ല നേരത്തെ ചേർതു. ഞമ്മള് ഉം ദൂരെ ആയിരുന്നു അപ്പൊ ഞങ്ങള് സ്കൂളിൽ ചേർത്തു
ഛെ ചെറുദിനീ അങ്ങ്ൻതന്നെ നേരത്തെ ചേർത്തി അപ്പൊ എൽ കെ ജി യു കെ ജി കയീ ഞ് ഒന്നാം ക്ലാസ്സിലെത്തി.
വ യസൻ--ന്ജ്
അതേത് ഇവനന് നാലരാ അതെ അതെ ഉം ഇപ്പ എല്ലാരും അങ്ങനെയന്ന് വീട്ട്ൽ അങ്ങനെ പിള്ളേരെ ഇരുത്തണ്ട പണ്ടത്തെ കാലംവൊന്നും അല്ല അത്രം ടാലന്റഡ ആയി കിട്ടൂല്ലോ ഏ മനസ്സിലാക്കി എടുത്തോളൂലോ ഓരോ കാര്യങ്ങള്
ആരണ്പറഞ്ഞിട്ട് കാര്യല്ല ഇപ്പത്തെ കാലത്ത് ഫുള്ള് ഫോണാണേ. യ്
ആ ഫോൺ ഫോണ് അത് തന്നെ അത് ഇവിടെ എല്ലാം അറിയാം ഫോണെ കുറിച്ച് ഫോണങ് കൊടുത്താ മതി. എല്ലാ കൈകാര്യം ചെയ്യും.
ആഹ് അപ്പൊ ഞമ്മക്കൊന്ന് ഇപ്പൊ ഫോണെന്നെ കിട്ടല്
അതെ അതെ ഞങ്ങളെറിയു കുഞ്ഞഫോണ എടുക്ക കണ്ണ് പോവും.
ങ്ങക്ക് അത് കാണ പ്പൂതിണ്ടെങ്കിൽ ഒന്നടിചോടിക്കാൻ മതി ഒന്നാ ഭാഗം മൗന സമ്മതന്നന്ന് അന്നാ ചോയിക്കാതെ
അതെ അതെ അതെ
പക്ഷെ അത് മതിയാ
എപ്പോഴന്ന് കാണുവോ വിളിച ആ പാട്ടൊക്കെ കേക്കു. മലയാളക്കൊണ്ട് മലയാളം ഉണ്ട്. മലയാളം ഉണ്ട്. എനിക്ക് എന്തായാലും എറങ്ങാൻ പറ്റില്ല. അത് വരു അടിപൊളിയാ ആഹ അതുണ്ട്. ഉം പിന്നെ
ത്തി
ആ നമ്മുടെ ഈ രണ്ടാമത്തെ രണ്ടാമത്തെ അ പാട്ടിന് മുന്നേണ്ടല്ല ആളുകള് അതിനെയായിരുന്നു ഇഷ്ടപ്പെട്ടൊണ്ടിര്ന്നെ അർണവിനെക്കെയാ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടണേ ഇപ്പഴും. അത് കഴിഞ്ഞേ ഉള്ളൂ അശോകും ആശേം.
ആ അന്നേപ്പാന്നെ സൂപ്പറാന്ന് ഓന്റെ ഇതൊക്കെ
ആഹ് അതൊക്കെ നാച്ചുറലല്ലേ നാച്ചുറൽ ആയിട്ട് അതൊക്കെ. ആഹ നാച്ചുറലായിട്ടുള്ള ക്യാരക്ടേഴ്സാ അതൊക്കെ. ഉം
നല്ലേങ്കിൽ ഇതെന്തുവോന്
ആഹ അതെ അതെ സൂപ്പറല്ലേ ആഹ
വെരവാണല്ലോ
ആഹ് പിന്നെ അവൾക്ക് ഒരു പ്രോഗ്രാമിന് കണ്ടില്ലേ. പ്രോഗ്രാം നടത്തുമ്പോ അവന് അവന് ഒത്തിരി ഹെൽപ്പ് ചെയ്യണുണ്ട് അവളെ
ആ ഇതിന്റെ വളവ്. പിന്നെ ഓൽ തമ്മില് കാ ന്നലായി അടികൂടലായി ലാസ്റ്റ് കല്യാണം കഴിച്ച്. അതി മറ്റോന്റെ തേച്ചീന്റെ പിന്നെ മാന്തിട്ടാണല്ലോ ഓൻ കെട്ടിയത്.
അതെ അതെ. അവൾക്കാണെ ജിലേബി ഒണ്ടാക്കലായ്രുന്നു ഏതു നേരം.
ഓക്ക് പോവ
അതെ അതെ.
പിന്നെ അതേ മാതിരി ന്റെ തും. അതും നേക്കാണല്ലോ അല്ലുവിന്റെ
ആഹ്.
അല്ലു അർജിന്റതും നല്ല രസാണ് കാ
ആം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
അതെന്നേ ഈ മലയാളം ഒന്നും കൊള്ളൂല്ലന്നേ. മ് മലയാള സീരി നമ്മടെ ചാനലി വരുന്നുണ്ടന്നേ ഏഷ്യറ്റ് സൂര്യക്കെ അതൊന്നും കൊള്ളൂല ചുമ്മാതെ വഴക്കും സംശയയോക്കെയ അതില്. അതൊന്നും കൊള്ളൂല.
ഇതില് പിന്നെ പാട്ടും. നമ്മെ ഇൻട്രസ്റ്റ് ആവാല്ലേ പാട്ടും ഇതൊക്കെ
എടാ പിന്നെ വേറെ ഒന്നുണ്ട് ഇതിന് മുന്നേ വേറൊരണണ്ടായിരുന്നു സ്വയംഭരം പറഞ്ഞോണ്ട്. അത് ഞാൻ കാ കാണുവായിരുയിന്നുട്ടോ.
മറ്റേ ഒന്നായ രുദ്ര
ആ ഭരത്തും ബീനാഗൗരിം.
ആ വീണാഗൗരി രുദ്രനോ അങ്ങനെ എന്തോന്നാണല്ലോ.
ആഹ് ഹ ഹാ അത് അനിയത്തി. അനിയത്തി പെണ്ണും രുദ്രനും.
ഉം..
അതൊക്കെ അടിപൊളിയല്ലേ. അതൊക്കെ ഞാൻ കാണുവായിരുന്നു.
അതൊന്നുപ്പാലില്ലല്ലോ?
അ ഹാ വരണം ഇനി. എന്നാലാ സൂപ്പറാ ഇല്ല ഇല്ല. അതും ഇല്ല.
വയ്യ്കുന്നേരം പിന്നെ വയ്യ്കുന്നേര ണ്ടയ്നല്ലോ ഒരു മധുവാല സിത്താരൊക്കെ.
ആ അത് അഞ്ച് മണിക്ക് അഞ്ച് മണിക്കല്ലായ്ര്ന്നൊ അന്ന്?
ആ അഞ്ച് മണികേനെ മധുബാല സിത്താര
മധുപാല
ആഹ് മധുബാലണ്ട് സിത്താരണ്ട്
ആഹ്..
അങ്ങനോക്കെ ൺ ണ്ടല്ലോ ലെ?
ആ പ്ലെ ഞാൻ പിന്നെ വിളിക്കാട്ടോ എടാ ഞാ പിന്നെ വിളിക്കാട്ടാ?
ആഹ ആയിക്കോട്ടെ.
ആഹ് ആഹ്.